എവിടാ പോന്നേ
ആ ഞാനിവിടെ നാട്ടിലാണ്
ആ എന്താ പരിപാടി
പോർച്ചുഗലിന്റെ കളിയൊക്കല്ലേ കാണാൻ വേണ്ടയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഒറക്കല്ല്യാണ്ട് അങ്ങനെയിരിക്കയാണ്
അതെയല്ലെ ഇപ്പൊ സ്പെയിന്റെ കളി അടക്കണ്ടല്ലോ എന്താ അവസ്ഥയാല്ലെ
ഇല്ല ഞാനങ്ങനെ എല്ലാ കളിയൊന്നും കാണില്ല എപ്പളേലൊക്കെ ഒരു കളിക്കെ കാണണുള്ളൂ ഇന്നിപ്പോ നമ്മള് കൊറച്ച് കൂട്ടുകാരൊക്കെ കളി കാണാൻ ഉള്ളോണ്ട് അങ്ങനെ ഫുട്ബോൾ ഫോക്കസി ഇത് കളി കാണ്‌ന്നെ ശ്രദ്ധിച്ച് കാണുന്ന ആളല്ല
ആ അങ്ങനെ ഞാനൊന്ന് ഈ പറഞ്ഞ മാരി എങ്ങനെ ഇരുന്ന് കാണുന്നില്ല എന്ത്പ്പോ പോർച്ചുഗലിന്റെ കളിയുണ്ട് അത് കാണുന്നുണ്ട് കാരണം ഇപ്പോ ക്രിസ്റ്റ്യാന്റെ അവസ്ഥ പറയാണെന്നുണ്ടെങ്കിൽ വാള കൊടുക്കൺല്ലെങ്കിലും കളി നമ്മുക്ക് കണ്ടല്ലേ പറ്റൂ
ആഹ് ആ ആ അത് രസാണല്ലോ കാണല് പ്രത്യേകിച്ച് ഈ ഒരു വേൾഡ് കപ്പ് പോർച്ചുഗലിന്റെ ഇതിലാണല്ലോ അതായത് പല ട്രോളുകളും മ- അതായത് കൊറേ ആരാധകരുടെ ആഹ് ഒരു ആൾ വോയിസ്റ്റ് ആളെ പേരെന്താന്നെനിക്കറിയില്ല നല്ല രസാണ് കേൾക്കാൻ
അതെ അതെ കാരണം അതെ അതെ എനിക്ക് മനസ്സിലായി നമ്മുടെ ഇൻസ്റ്റഗ്രാമിലല്ലേ കൊറേ ഓയിസ് ഒവൈസി ഓവൈസ് എങ്ങനൊത്തൊക്കെ പറയണ്ട് ലാസ്റ്റ് ആയാളാട അവസ്ഥ അതെ അത് സംഭവെന്താ വെച്ച് കയിഞ്ഞാല് ഇവര് ഇപ്പൊ ഈ സി ആർ സെവന്റെ കാര്യം പറയാണെങ്കിൽ ഇപ്രാവശ്യം അദ്ദേഹത്തിന് ബാളോന്നും ഒരു ടീമിന്റെ ഒരു ഐക്യം കാണില്ലെന്നാ എന്റേരു കാഴ്ചപ്പാട്
നിങ്ങളൊരു മ എ മൃഗങ്ങൾക്കുള്ള സ്നേഹങ്കിലും കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വോയ്സുണ്ടായിന്നു
ഞാൻ അധികിങ്ങനെ കേക്കാറുണ്ട് അതായത് അദ്ദേഹം എന്ത് വോയിസ് ഇട്ടാലും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ അങ്ങനെ ഇങ്ങനെ വരും അപ്പൊ അങ്ങനെങ്ങനെ കേട്ട് കേട്ട് വെബ്സൈറ്റ് അതിപ്പോ കേൾക്കുമ്പോ ഒരു ഏ നമുക്കൊരു നല്ലൊരു ഊ സന്തോഷം ഒരു എന്താ പറയാ ഒരു വൈബ് കിട്ടണ്ട്
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെന്താ സംഭവം എന്ന് വെച്ചാല് നമുക്കിപ്പോ ഈ പറഞ്ഞമാതിരി കളീന്റെ കാര്യം പറഞ്ഞപ്പോള ഞാൻ ആലോചിച്ചേ ഒ ബ്രസീല് ജയിച്ചു ഇനിപ്പോ അർജന്റീനയൊക്കെ മറ്റേ നാട്ടുമ്പൊർത്തത്തെ ടീമാ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്ത് പറഞ്ഞാലും ഇപ്രാവശ്യം ഈയൊരു നിലവില് എന്താ ഒരു ടീമും മോശല്ല കാരണം വേൾഡ് കപ്പില് യോഗ്യത എന്ന് പറഞ്ഞാൽ തന്നെ അത് അത്യാവശ്യം ആഹ് അത്യാവശ്യം എഫേർട്ടെടുത്താലെ കിട്ടുള്ളൂ
ജപ്പാന്റെ തോൽവിയൊക്കെ പൊതുവെ എല്ലാർക്കും ഒരു സങ്കടപ്പെടുത്തി എല്ലാ ബ്രസീലകാർക്ക് വരെ സങ്കടപ്പെടുത്തി എന്നൊക്കെ പറയാം
അതെ അതെ തീർച്ചയായിട്ടും കാരണം അവര് വള്ളം കുടിച്ചുന്നന്നെ വള്ളം കുടിപ്പിച്ചു
ആഹ് അത് അവര് അവരുടെ ഈ അവര്ടെ ആദ്യയിട്ടാണോന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും അവര് ഈ കളിക്കളത്തിലൊക്കെ അവര് കാണിച്ച ആ ഒരു വൃത്തി അതുപോലെ അവരുടെ റൂം മവര് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതുപോലെ കാണികള് ഇരിക്കുന്ന സ്ഥലങ്ങൾ അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നുന്നുള്ള കാര്യങ്ങളൊക്കെ അവര് മറ്റുള്ള എല്ലാ ടീമിന്റെ ഒരു മാതൃകയിരുന്നു
അതെ തീർച്ചയായിട്ടും നി പറഞ്ഞ എന്തൊക്കെയാണ് ഔ ലാസ്റ്റ് ഈ പറഞ്ഞ തന്നെ ഒരു ഗ്രൗണ്ട് ഒക്കെ ക്ലീൻ ചെയ്യാ അതൊക്കെ ഒരു പ്രത്യേക തരം കയിവന്നെട്ടാ കാരണം ആ അത് കാണികളായിക്കോട്ടെ ഇനി ഗ്രൗണ്ട് സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്തിട്ടും അല്ലെങ്കി റൂം അത് വൃത്തിയും കാര്യങ്ങളൊക്കെ പിന്നെ അവര് അവര് കളിയില് ശ്രദ്ധിക്കേണ്ട ഒരു ഗോള് ഫസ്റ്റ്ന്ന് ഒരു ഗോള് കണ്ടപ്പോ ഒരു അമ്പത്തഞ്ച് മിനിറ്റ് വരെ അവരുടെ കയ്യിലായിയിരുന്നു കളി ഉണ്ടായിരുന്നത് പിന്നീട് അങ്ങട്ട് മാറുന്നതാണ് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത് പെട്ടന്ന് ഒരു ഹാഫ് ടൈമിന് ശേഷം അതെ
ഉം അവര് കാണികൾക്ക് നേരെ അവര് മറ്റേ കുനിയുണ്ടല്ലോ അവരുടെ ഒരു അവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് അതായത് ഞങ്ങൾക്ക് തെറ്റ് പറ്റി ഞങ്ങളോട് മാപ്പാക്കണം എന്നുള്ള രൂപത്തില് അങ്ങനൊന്നും ആരും ഇതുവരെ അതായത് എന്നാലും ആഹ് കാണികൾ ആരും അവരോട് ദേഷ്യപ്പെടില്ലാന്നൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഒരു ഈയൊരു ഏഹ് സമൂഹ മാധ്യമങ്ങൾ കൂടുതൽ ചർച്ച ചെയ്തൊരു സാധനമാണല്ലോ ഈ ജപ്പാന്റെ കളി
അതെ അതെ തീർച്ചയായിട്ടും അതെന്താ വച്ചാ ബ്രസീലിനക്കെ പോലുള്ള ടീമിനെ അങ്ങനെ പിടിച്ചു നിർത്താന്ന് പറഞ്ഞാല് പറഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിവുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും അത് എന്താച്ച സംഭവിച്ച എന്താ വെച്ചാല് അവര് ഡിഫൻഡിങ് ലാസ്റ്റ് അവർക്ക് കോൺസെൻട്രേഷൻ ചെയ്ത മൊത്തം ഈ ഡിഫാൻറ്റി കാണ അവിടെയാണ് നമുക്ക് കളിയിലാകെ തെറ്റും അവരുടെ കയ്യിൽ നിന്ന് പോയത് അതെ അതെ അതെ തീർച്ചയായിട്ടും പിന്നെ അടുപ്പിച്ച് തീർച്ചയായും രണ്ട് ഗോള് ഇറക്കി അടിച്ചോടെ കൂടെ പിന്നെ പൊതുവെ മൊത്തത്തില് തീർന്നു അതേപോലെ തന്നെ നമ്മുടെ അർജന്റീനക്ക് പോയി ടീം വരുന്നുണ്ട് നമ്മൾ അത്ര സിംമ്പിൾ ആക്കുക ഒന്നും വേണ്ട എന്തായാലും ഗോ കളിയാണ് തൊണ്ണൂറ് മിനിറ്റള്ളൂ ഈ തൊണ്ണൂറ് മിനിറ്റില് കളിക്കുന്നവർ ജയിക്കും ഇപ്പൊ ഏതൊരു ടീം സിംപിൾ ആയിട്ട് ഒരു ഗോളീന്റെ ഒരു കൈകൊണ്ട് മാത്രം സമനില പിടിച്ച സ്പെയിനെ പോലുള്ള ഒരു വലിയ ടീമിനെ സമനില പിടിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു കളീനെ കുറച്ച് ആ കളി താങ്കൾ കണ്ടിരുന്നോ
ഏത് ഇല്ലല്ല ഇല്ല ഇപ്പോ ഞാന് ബാക്കി ബാക്കിയുള്ള കളികളൊന്നും ഞാനങ്ങനെ ഫോക്കസ് ചെയ്ത് കാണലില്ല അത് ഞാനിങ്ങനെ എപ്പോളും അധികം കളിയും ഞാന് കാണാറ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങള് കാണിക്കലുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ സമയമായി യൂട്യൂബിലൊക്കെ ഞാൻ അത് ആണ് കൂടുതല് ഫോക്കസ് ചെയ്യല് കളികളായിട്ട് ഇരുന്ന് കാണുന്ന രീതി പൊതുവെ കുറവാണ്
ആഹ് ആഹ് ആഹ് എന്താ സംഭവന്ന് വച്ചാല് ഈ പറഞ്ഞ പോലെ ഏഹ് ഇവിടെ അന്ന് ഇതേ മാതിരി ഗോളി മാത്രം കളിച്ചിട്ട് എന്താ പറയാ കളി ഏകദേശം ഒരു നില ഇപ്പോൾ സ്പെയിനിന്റെ അവസ്ഥ ഇപ്പോൾ ഇന്നത്തെ നിലവാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോള് ഓൾറെഡി ഓല് അടിച്ചിട്ടുണ്ട് ഈ ആസ്ട്രിയെനെതിരായിട്ടാണ് ഇപ്പൊ കളി നടക്കണത് അതെന്താ സംഭവംന്ന് വെച്ച് കഴിഞ്ഞാല് നിലവിൽ എന്താ വെച്ചാ സ്പെയിന് നാല് ഷോട്ടൊക്കെ അടിച്ചിട്ടുണ്ട് അതില് ഇപ്പോ ഒരു ഷോട്ട് ഗോൾ ആയിട്ടുണ്ട്
ബാക്കി ആ ബാക്കിയൊക്കെ നല്ല ഷോർട്ട് ആയിരുന്നു എന്നുള്ള രൂപത്തില് കേട്ടിരുന്നു പക്ഷെ കൂടുതലായിട്ട് ആവശ്യ ഈ വിഷയത്തിൽ എനിക്ക് ഒരു അതാണ് ഞാൻ ആ വിഷയം കൂടുതലായിട്ട്
സംസാരിക്കത്തെ അതെ അതെ ഓക്കെ തീർച്ചയായിട്ടും അതെ സംഭവം അതേ മാതിരി സത്യപറഞ്ഞാൽ അറുപതെ നാല്പ്പതാണ് അപ്പൊ തന്നെ മനസ്സിലാക്കാ രണ്ട് ടീമും വലിയ കുഴപ്പമൊന്നുമില്ല അറുപത് നാല്പ്പതെന്ന് പറഞ്ഞപ്പോ പത്ത് ശതമാനത്തിന്റെ മാറ്റുള്ളൂ അത് ഈ ഒരു സ്പെയിനിനെ പോലൊ ഒരു ടീമിനായിട്ട് പിടിച്ചിക്കുകന്ന് പറഞ്ഞാ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് പാസ്സ് ടൈം ആയിട്ടുള്ളൂ ഒരു ഗോളേ അടിച്ചിട്ടുള്ളൂ കളിക്ക് തിരിച്ചു വരാൻ എന്താണ് ഹോസ്ട്രിയക്ക് ഇപ്പോഴും അവസരം ഉണ്ട് ഏഹ് മ മറ്റേ അന്ന്ന്ന് പറഞ്ഞാ ഗോളി മാത്രം തടുത്ത് തടുത്ത് തടുത്ത് ജയിപ്പിച്ച ഒരു അവസ്ഥ ഞമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ സ്ഥിതിക്ക് ഈ പിന്നെ ഈ റൗണ്ടൊക്കെ എന്ന് പറഞ്ഞാ തോറ്റ എന്താണ് പൊറത്താണല്ലോ
അതെ ഈ പ്രത്യേകിച്ച് ഇത് ഒറ്റ തോൽവിൽ തന്നെ ഇപ്പൊ ജപ്പാന്റെ വിഷയത്തിൽ നമ്മളിങ്ങനെ കളി കാണുമ്പോ ജപ്പാനും ജയിക്കണം ബ്രസീലും ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹള്ള ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് രണ്ട് ടീമും ഒരുപക്ഷേ ജയിച്ചിരുന്നെങ്കിൽ എന്ന് പക്ഷേ കയില്ലാലോ എന്തായാലും ഒന്നല്ലേ ജയിക്കാൻ പറ്റുള്ളൂ മറ്റേത് എന്തായാലും പുറത്താവുല്ലോ
തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചകഴിഞ്ഞാല് ഇവർ ഇതേമാതിരി ഇംഗ്ലണ്ടിന്റെ കളി വന്ന് ഇംഗ്ലണ്ട് ഇപ്പൊ ഇന്നാലെ തോറ്റു ഇംഗ്ലണ്ട് തോറ്റു എന്ന് പറഞ്ഞപ്പോ തന്നെ ഒന്ന് ആലോയിക്കാണം ഇംഗ്ലണ്ട് തോറ്റു പെനാൽറ്റിക് ആ പെനാൽറ്റിക് തോറ്റുന്ന് പറഞ്ഞാ അതൊക്കെ ഒരു ആ അത് ഇടുത്ത് പറയേണ്ട ഒരു കാര്യണ് അതേപോലെ സെനകലിന്റെ കളി സെനകളൊക്കെ ജയിച്ചു കടക്കരുന്നു ഫസ്റ്റ്ൻ ഹാഫും അതപോലെ എക്സ്ട്രാ ടൈം വരെ ഓല് സമ്മനില്ല ലെവലിലൊക്കെ പോയിട്ട് അവസാന നിമിഷം ഒരു പെനാൽറ്റി വാറിലൂടെ പെനാൽറ്റി കിട്ടിയിട്ടാണ് അവര് ജയിച്ചിട്ടുണ്ടായിരുന്നത്
അതെ അതെ അതെ
ആ അപ്പൊ അതൊക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നിലവില് എന്താ പറയാ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കളി ഇപ്രാവശ്യംന്ന് പറഞ്ഞാൽ ലോകകപ്പ് വാഷേറിയ പോരാട്ടം തന്നെയാണ് കാരണം ചെറിയ ടീം ആളെന്ന് നോക്കിട്ട് കാര്യല്ല എല്ലാവരും എടുത്തെടുത്ത് കളിക്കുന്നുണ്ട് അതന്നെയാണ് ക്ക് പറയാനുള്ളത് അതേപോലെ ജർമ്മനിന്റെ കാര്യം ഏ ജർമ്മനി പുറത്തായല്ലോ ഏഹ് ജർമ്മനി പുറ തെന്ന് പറഞാ അത് ഈ പറഞ്ഞ മാതിരി അതാണ് പെനാൽറ്റിയിലൂടെ പുറത്തായ സോറി ഇംഗ്ലണ്ടിൽ എനിക്ക് മാറിയതാണ് ഒക്കെ പെനാൽറ്റി ഇതില് പുറത്തായത് ഇവരാണ്
ഇംഗ്ലണ്ടും കോങ്കോയിലും ഇംഗ്ലണ്ട് പുറത്തായില്ലേ അതോ ഇംഗ്ലണ്ട്ന്റെ അല്ലെ ഇംഗ്ലണ്ട് ആഹ് കോങ്കനയിട്ട് ഇംഗ്ലണ്ടണ്ട് ജയിക്കാണ ചെയ്തേ
ആ രണ്ടോ ഒന്നോ ആ ഒരു ലെവലിൽ തന്നെരുന്നു കളി വന്നത് ഏ അതേപോലെ ഇപ്പോ ഈ കോർ നമ്മുടെ ഗ്രൂപ്പ് സ്റ്റേജി തന്നെ ഒരു ടീമും എന്താല്ല മോശല്ല അപ്പൊ ഈ ഇറാൻന്റെക്കെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യാണ് എല്ലാ കളിയും അവര് സമനില പിടിച്ചരിക്കണ് അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം അത് ഇടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്
ഇറാനൊക്കെ ഉഹ് ഉയർത്ത് വരുന്ന രാജ്യണല്ലോ അതായത് ഇറാന്റെ ഇറാനൊക്കെ ഒരുപാട് ഏഹ് മറ്റുള്ള രാജ്യങ്ങൾക്കിടയിൽ വിമർശന ഏറ്റുവാാങ്ങുന്ന ഒരു രാജ്യണല്ലോ എന്നാലും ഫു ബോളിന്റെ ഒരു ഇത് പറഞ്ഞാല് രാഷ്ട്രീയമില്ല അതുപോലെ സ്നേഹവും സാഹോദര്യവും പറയുന്നൊരു സംഭവം ആണേലെ എല്ലാ രാജ്യങ്ങളും അണിനിരക്കുന്ന ആ ഒരു സംഭവം ഇറാന്റെ കളിൽ നിന്ന് നമുക്ക് കാണൻ കഴിഞ്ഞു
തീർച്ചയായിട്ടും ഇറാൻന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ പറഞ്ഞമാതിരി ഉയർത്തേനെറ്റു വന്ന് കൊണ്ട് കാരണം അവിടെ യുദ്ധം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഒരുപാട് പ്രശ്നമൊക്കെ നമ്മള് കണ്ട്
അതെ അതെ അതെ
അങ്ങനത്തെ സ്ഥിതിക്ക് ഇപ്പോ ഈ പറഞ്ഞ മാരി ഈ എന്താ പറയ ഈ ഇറാന്റെ കാര്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കളി അവരെ എന്ത് എന്തന്നെ ആയാലും നേരിടൻ അവരെ കഴിഞ്ഞിട്ട് ഉള്ളു വാക്കി ള്ളോല് കാരണം ഇപ്പൊ ഫുട്ബോളിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പ യുദ്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും നേരിടാൻ അവരെ കായിഞ്ഞിട്ടേ വാ ക്കി ആളുകളള്ളൂ ആ കാരണം അവര് മനസ് ആ അതെ ശക്തരാണ് മനസ്സ് നസ് കൊണ്ട് അവർ
മനസ്സു കൊണ്ട് അവരുടെ മനസ്സും ശക്തമാണ് അവരുടെ കാൽപന്തും ശക്തമാണ് പക്ഷെ ഈ അടുത്ത് ഈ ഒരു വേറൊരു വിഷയങ്ങള് ശ്രദ്ധിച്ചോന്നറിയില്ല ഒരു യുഎയിലൊക്കെള്ളൊരു സമൂഹ മാധ്യമങ്ങളിൽ അത്യാവശ്യം ആളുകള് പരിചയപ്പെടുന്ന ഒരു വ്യക്തി സംസാരിച്ചു ഒരു പതിനൊന്ന് പേര് മാത്രം ആവശ്യമുള്ള വേൾഡ് എന്തുകൊണ്ട് നൂറ്റമ്പത് കോടി ജനങ്ങള് താമസിക്കുന്ന ഇന്ത്യയിൽ നിന്ന് ഒരു ജനം പോലും ഇല്ല ഒരു ല പത്ത് ലക്ഷം ജനങ്ങളിൽ നിന്ന് ഒരാൾ പങ്കെടുത്ത് ത്താ മതി എന്നാൽ തന്നെ ആഹ അത് അങ്ങനെ അദ്ദേഹം പലരും പറയുന്നുണ്ടെങ്കിലും ഇവര് പറഞ്ഞ ഈ സംഭവം വളരെ ചർച്ചാ വിഷയമാവേണ്ടെ
തീർച്ചയായിട്ടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ത്യനെ പോലുള്ള ഒരു രാജ്യം ഇങ്ങനെ ഒരു എന്താ പറയാ
അതായത് ഏറ്റവും കൂടുതല് ആഹ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ജനങ്ങൾ വസിക്കുന്ന വേൾഡ് കപ്പ് ഇതുവരെ കളിക്കാത്ത രാജ്യം ഇന്ത്യ
അതെ അതെ അതെ അത് എന്താ സംഭവംന്ന് വെച്ചാ അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്
ആഹ പക്ഷേ പ്രഗത്ഭരായ കുറെ കളിക്കാര് ഇന്ത്യയിൽ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കയുണ്ടായി ഈ അടുത്തായിട്ട് ഇനി ഒരു ലോകോത്തര ടീമിനുമായിട്ട് ഇന്ത്യയിൽ വെച്ചിട്ടൊരു കളി ഉണ്ടാകും ഒരു ഫ്രണ്ട്ലി മാച്ച് പോലത്തെ കളിണ്ടാവുന്നുളള
ആഹ എന്തായിരുന്നാലും നമുക്ക് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഈ പറഞ്ഞപോലെ എത്രയും ലോക്ക് ബ്രസീലേക്ക് ലോകകപ്പ് നടുക്കുമ്പോൾ അവിടെ ഇന്ത്യനെ ക്ഷണിച്ചു ഇന്ത്യയ്ക്ക് ബൂട്ടണ്ടായിരുന്നില്ല ട്രോൾളാണോ യഥാർത്ഥ്യാണോ നമുക്കറിയില്ല പക്ഷേ അങ്ങനത്തെ സംഭവംമൊക്കെ നമ്മള്
അതെ അന്ന് ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ളായിട്ട് കേട്ടിട്ടുണ്ട് അതായത് ഇന്ത്യയില് കളിച്ചിരുന്ന കളിക്കാര് ബൂട്ട് ഉപയോഗിച്ചിട്ട് കളിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് അതായത് അവര് കളിച്ചത് ഗ്രൗണ്ടില് ബൂട്ടില്ലാണ്ട് കളിച്ച് ശീലിച്ച ആൾക്കാരാ
അതെ അതെ അപ്പൊ എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ചിട്ടേ സംസാരിക്കാൻ പറഞ്ഞ ഒരുപാടുണ്ട് നമുക്ക് നമുക്ക് ഞാൻ പിന്നീട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം കേട്ടോ
അതെ അതെ അതെ അതെ തീർച്ചയും തീർച്ചയും തീർച്ചയും ഓക്കെ